ഹെലോ
ഹലോ
കേക്ക്ണ്‌ണ്ടോ
കേൾക്ക്ണൊക്കെണ്ട്
കെക്ക്ണ് ണ്ടൊയ്ച്ച
ആഹ് കേൾക്ണ്ട് ഇണ്ട്
ഉം ന്താ വിശേഷം
എന്തൊക്കെണ് നല്ല
എന്താ നല്ല വിശേഷം എന്താ പര് വാടി പരിവാടി എന്താ
ഉം ആഹ് ഉം
എന്താ പരിപാടി കെയ്ച്ച്ട്ട് ആഹ് എന്താണ്ടാക്കിന്ന് ന്നട്ട്
ഇന്ന് ദോശ ബട്ടൂര
ഉം
മക്കക്ക് മോൻക്ക് ദോഷവാണം
ആഹ് ന്നട്ട് നീച്ചെല്ലാരും പോവാറായി
ഉം പോയി ഓം പോയി ഒരാള് പോയി ട്യൂഷന്ന് പോയി ഇല്ല്യ വല്യ ആൾക്കാരാ ഒരാള് വെടല്ല്യ ഒരാള് ബാംഗ്ലൂര് പഠിക്കാണ്
ആഹ് ആഹ് ശെരി ബാംഗ്ലൂരെന്തിനാ ടിക്ക്ണെ
ഓന് ഡിഗ്രി എന്താ ഈഹ് മറ്റേ ഇതിന്റെക്കതില്ലേ അയ്നൊക്കെ പഠിക്ക എന്തോരു കോഴ്സ് എന്താപ്പയ്ന്റെ പേര്പ്പൊ അറിണില്യ
ആഹ് എത്രാളാ രണ്ടാളാ
ആഹ്
മറ്റാളെത്രീല
പത്ത്ല്
ഉം അപ്പൊ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പനേർത്തെ പോവല്ലേ ഉം ഉം
ഉം അപ്പൊഞാഞ് മറ്റൊൻക്ക്ള്ളെ ഇണ്ടാക്ക പിന്നെ എല്ല വേറെള്ളൊർക്ക്ള്ളത് ണ്ടാക്കാണ് ഒരാള്ത് കയ്ഞ്ഞ് ഓരോര്ത്തര്ത് ഉം പിന്നെ ഏഹ്
ഒന്ന്
ഇല്ല്യ വേറാരുല്ല്യ
ആഹ് ഉം
പിന്നെ
ന്നട്ട് ചായൊട്‌ച്ചൊ?
ഇല്ല്യ പിന്നെ അന്റുടിയ്ഞ്ഞ?
ആഹ് ഞൻ ചായൊട്ച് പിന്നെ പ്പങ്ങനെ ഇര്ക്ക ഉം
കുട്ട്യാളൊക്കൊടെ
ഇക്കാകൊരാളെള്ളയ് ചെറിയ ആളാ പോവാനയ്ട്ടൊന്നില്യ ഉം മഴ ന്നും ഇന്നലേക്കെ ചെറിയൊരു കൊറവ്ണ്ട്
ഏഹ് ആഹ് ഇന്നലെ പിന്നെ ഉച്ചന്റെശങ്ങനെ പെയ്തിട്ടില്ലതോണലേ വല്ലാണ്ടങ്ങനെണ്ടായ്റ്റില്യ ആഹ് ഇന്ന്പ്പ രാവിലൊക്കെ പെയ് ചാറിന്ന്പ്പകാണില്ല്യ ഇപ്പന്ന് നിന്ന്ക്ക്ണ്
അപ്പൊന്നുല്ല്യ ആഹ്
വ്യാഴാഴ്ച്ചവരെക്കും മയേണെന്ന് പർഞ്ഞെട്ടീന്ന്
ഏഹ്
ആഹ് പിന്നെ
എന്താ എന്നുമ്മള്ള മഴയൊന്നും ഇല്ലന്നപ്പോ
ഇല്ല വാദിക്കൊക്കെ പണ്ടൊക്കെ എന്തൊരു മഴയാരുന്ന് എന്താ രസമായിരുന്ന് സ്കൂളിലൊക്കെ പോണം കാലത്ത് മഴൊക്കെ ഇണ്ട് പെയ്തിട്ടല്ലേ കുറ്റക്കെ ഇങ്ങോട്ട് കൊത്തുയിരുന്നു
ഉം മഴെ പെയ്തിട്ട് മഴ ആയിട്ട് ലീവ്ക്കെ കൊടുത്തുണ്ടാവുന്നു സ്കൂളിന ഇപ്പഅതൊന്നുമില്ലല്ലോ
ഇപ്രാവശ്യം അതൊന്നുല്ല ഇപ്പൊ തുടങ്ങിയതല്ലേ ലീവ്ക്കെ ഞാ ആ പണ്ടൊന്നും ആ പഠിച്ചിരുന്ന അങ്ങനെ ലീവുകളും കാര്യങ്ങള ഒന്നും ഉണ്ടായില്ല ല്ല ആഹ് അന്നൊക്കെ എത്ര മഴയാണെങ്കിലും മഴ കൊണ്ടിട്ടും ഇപ്പൊ റെഡ് അലേർട്ട് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് അറിക്കാട്ട് ഇങ്ങോട്ട് വേരുന്നല അല്ല
ആഹ് മഴ കൂടിയാലും വെയിൽ കൂടിയാലും ഒക്കെ ആ അതാണ്
കാരണം എന്താ വച്ചാല് അങ്ങനെയാണ് കാരണം ഉരുൾപൊട്ടലും വേറള്ളതും
ഉം അതന്നെ
മിക്കവാറും അങ്ങനെയുള്ളതൊക്കെല്ലേ
ഉം
എന്താന്ന് വച്ചാൽ പ്രകൃതിനെ വെട്ടി നശിപ്പിച്ച് നശിപ്പിക്കല്ല ഓരോ ആവശ്യങ്ങൾക്ക് വെട്ടുവ
ആഹ അതന്നെ ബിൽഡിങ്ങും അങ്ങോട്ടുമിങ്ങോട്ടും
ആഹ്
നമ്മള അമ്മക്ക് ജീവിക്കണ്ടെ വച്ചിട്ട് ആഹ് അതെ ജീവിക്കാനുള്ളത് ആതൊക്കെ പാടം കാര്യ
ഇന്ന് ഓരോ വികസനങ്ങളും ഇദൊക്കല്ലേ ഓരോ. ഇത് വികസിച്ച കൊണ്ടിരിക്കല്ലേ ടെക്നോളജി നമ്മടെ അതെണ്ട് വികസി അതിനനുസരിച്ചിട്ട് പ്രവർത്തനം വേണ്ടേ
റോഡും വണ്ടി വാഹനന്ന് പറഞ്ഞാ എല്ലാതും
ആഹ ഇന്ന് ഓരോ വീട്ടിലും മൂന്നാളുണ്ടെങ്കി മൂന്നാളടുത്തും വാഹനം ഉണ്ടാവും മൂന്നാൾക്കും ബൈക്കും ഉണ്ടാവും കാറും ഉണ്ടാവും രണ്ടും ഉണ്ടാവും
പോണാളാണ അങ്ങനെ എല്ലാം കൊണ്ടും ആ അതൊക്കെ ഒരു വീട്ടില് ഒറ്റ ഫോണ് ഉം ഇപ്പ ഓരോരുത്തർക്കും ഓരോഫോണ
ഇപ്പൊ കയ്യില എടുക്ക ഫോണ്
ഉം ഉം
ആളുകൾക്ക് മാറ്റങ്ങളും അസുഖങ്ങളും ഹോസ്പിറ്റലുകളും
ഉം പിന്നെ ഉം
എന്തേ കടി ഉണ്ടാക്കി
കടി അപ്പം
അതെയോ
ഉം ആ ചായ കുടിച്ച് ങ്ങനെ വെർതെങ്ങനെ ഇരിക്ക ഇനിയിപ്പോ ഓരോ പണി ട്ക്ക പ്പം ചായ കുടിച്ച് ങ്ങനെ വെറുതെ രിക്കാണ് ഓരോ പണി തൊടങ്ങണം ഞ്ഞി
ആ അത് ശെരി
ഉം
അതെന്നെ പ്പോ ചായുടി കയ്ഞ്ഞാ പിന്നൊരു പത്ത്ൻറ്റേരം റസ്റ്റ് ച്ച്ട്ക്കണം പിന്നണ്ട് തൊടങ്ങണം അയെന്നെ ഞാ പർഞ്ഞെ മുറ്റടിക്കാന് ന്ന് ഒരൊലൊർച്ച കാൺണ്ണ്ട് ഒലർച്ചല്ലാ ഞ്ഞാങ്ങട്ട് പോന്ന്ട്ടൂലല്ലോ
ആ ഇന്നലെ ഉച്ചക്കേശം അടിച്ചന്നെ ഉം
ഈ മെറ്റൽന്നൊന്നുങ്ങട്ട് പോന്ന്ട്ടൂലെലകള്
ആ അതെ ഒട്ടി പിടിച്ചോണ്ട്ങ്ങനെ നനവിലങ്ങനെ കെടക്കും
കെടക്കും ഉം പുല്ലുംണ്ട് ഈ മഴ പെയ്തുമ്പൊ പുല്ലും മൊൾക്കും
പുല്ലൊന്നും പറിച്ചിട്ടിട്ട് കാര്യല്ല ഇപ്
ന്നെ പിന്നിം മൊളക്കോലെ അപ്പൊ ഞമ്മളയ്നായിട്ട് ഇരിക്കണം ഞാൻ പറ കൊർച്ചൊക്കെ വെൽതാവട്ടെ ന്ന്ട്ട് പർച്ച പറിച്ചാനും വാണ്ടേ കിട്ട ട്ടന്നറി കയ്യ്ലൊത്ങ്ങണ്ടേ ഉം
പറിച്ചാൻ കിട്ടോ ന്ന്പ്പോ വെൽതാവാൻ പണിയൊന്നും ണ്ടാവൂല്ല മഴങ്ങനെ പെയ്തോണ്ട്ക്കുമ്പഴേ
ഞാൻ പർഞ്ഞത് കൊർച്ച്ണ്ട്തായാലല്ലേ ഞമ്മക്ക് കിട്ടൊള്ളു കയ്യില് അല്ലാഞ്ഞാ പറിക്കാനും പൈക്കൂലല്ലോ
അങ്ങനെ ലേ ഇങ്ങനെ ചെത്തിക്കോരിങ്ങനെ നിക്കണം അയ്ന്പ്പൊ സമയണ്ടോ നമ്മക്ക് ഒയ്വ് വാണ്ടേ
അതെയോ അയ്നൻസരിച്ചിട്ട് ഉം പിന്നെ
പിന്നെ ഹസ്ബന്റ് ണ്ടോ നാട്ടില്ണ്ടോ
ഇല്ല ഇല്ല ആള് പോയി ഉം പിന്നെ
പൊർത്ത വർക്കിങ്ങ് ആ ഇവിടെ അതെന്നെ
ഏ ണ്ടപ്പവ്ടെ
ഇല്ലല്ല ഇല്ല പോയിട്ട്പ്പൊരു വർഷായി എല്ലാരുണ്ട്
ഏ അത് ശെരി പിന്നെ അപ്പൊ അങ്ങനെണ് കാര്യങ്ങള്
ന്ന് കറി യെന്ത്ണ്ടാക്കി
കറീ താണ് ഉർലങ്ങേങ്ങോണ്ട് നാസ്താക്കി ണ്ടാക്കി ഉം
അതൊക്കെ നടക്കൊള്ളൂ എളു എപ്പളും ഇ ദിവ സ്സം കറി വാണം എല്ലാർക്കും ഉം
വേണ്ടല്ലോ
ഇവിടങ്ങനെണ് എല്ലാർക്കും കറി വേണം ദിവസേന വേണം
ആ
ആദ്യോന്നും അങ്ങനെ ണ്ടാക്കീന്നില്ല ഉമ്മ
ഈ എല്ലാ ആ കൂടുതലാള്ണ്ടെങ്കില് ഞമ്മക്ക് ഏത് ഭക്ഷണം ണ്ടാക്കാനും ഒരുതാണേക്കാരം ഇതാരും ഇല് ല്ലാന്ന്ണ്ടെങ്കില് നമ്മക്ക് ഭക്ഷണം ണ്ടാക്കാനും മടിയാണ് ണ്ടാക്കി വെച്ചിട്ട് ആരാ തിന്നാന് ഇതിപ്പോ ആഹ അതെന്നെ പലോ ൽക്കും പലേതും ണ്ടാവും ആള്ണ്ടാവുമ്പൊ പലോര്ക്കും പലേതും വേണേനും അങ്ങനേണേനും
അങ്ങനെണ് ആള് കൂട്യാലും പണിയാണറഞ്ഞമാരി രി ഓരോരുത്തർക്കും ഓരോന്നും ണ്ടാക്കണം ഇതിനൊക്കെ നമ്മളെന്നെ ഒരുങ്ങണ്ടേ
അതന്നെ അല്ല ഉണ്ടെങ്കി പിന്നെ നമ്മുക്ക് ഇണ്ടാക്കുമ്പോ അങ്ങനെണ്ട് ഇണ്ടാക്കിയ രസാണ്
ആഹ് എല്ലാരും എന്താതിന്നാണെങ്കിലേ നമുക്കൊരു സുഖാണ്
ഇവിടെ ഞാൻ പറയും ന്റെ കാക്ക ന്റെ മറ്റേ മോന് ഇവരൊക്കെ വരണം അപ്പൊ ആള് ണ്ടാവുള്ളല്ലോ അപ്പളെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് ഞാ നേരം വെളുത്താ അവൻ പോയി പിന്നെ ആരാ പിന്നെ ഞാനൊറ്റക്ക് എന്ത് ഇണ്ടാക്കാനാ
ഇണ്ടാക്കാനും കഴിക്കാനും ഒന്നിനും
തോന്നൂലേ ഇണ്ടാക്കി വെച്ചിട്ടും കാര്യോം ഇല്ല കഴിക്കാനും വേണ്ടേ ഞമ്മക്ക് തോന്നുവാ
ആഹാ
അതും തോന്നൂല പിന്നെ എന്താ ചെയ്യാനാ അത് കാരണം ഞാൻ എന്ത് ഇണ്ടായ ഒരു മടി ആരും ഇല്ലിയേനും ഒറ്റാക്കവുമ്പോ നമ്മക്ക് എന്ത് ഭ്രാന്ത് കേറും തലക്ക് ഹുംമ്മ് ഉണ്ടായിക്കാണ്ട് പിന്നെ ഒരാണ്ട് ഇല്ല പോകുമ്പോ അതിനെക്കാളും ഇതായ്ക്കാ
ആഹാ
പി ഹിന്നെ
എന്താ വേറെന്താ
ഏ എന്നിട്ട് മോള് നീച്ചിട്ടില്ലയേ ആ ഓര്പ്പ പോയിട്ടേ ഒള്ളൂ
ഉം
മൂന്നാലാഴ്ച ആയി
ആഹ അതെല്ലേ പെണ്ണ് നീച്‌ക്ക്ണ് ഒരോന്ന് ഇങ്ങനെ വൈകിരിക്കണ് ഏഴു മാസ ആയിട്ടുള്ളൂ അവൾക്ക്
ആഹ പിന്നെ കൊറച്ചു നേരം കളിപ്പിക്കാന് നല്ല രസം ഉണ്ടാവും ചെറിയ കുട്ടികള് ഉണ്ടാവുമ്പോ പിന്നെ നമ്മക്കൊരു വേറെ ഒരു ഒഴുവ് തീരെ ഒഴിവുണ്ടാവില്ലലാ നല്ലൊരു രസല്ലേ അവരെ കൂടെ ങ്ങനെ
ആള് ഇന്നല്ലേ നേരെ ഒറങ്ങിയിട്ടും ഇല്ല ഇപ്പ ഇപ്പളും ഒറങ്ങണു ഇല്ല നേരെ
അതെന്തേ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവും
എന്തോ ക് ക കൊഴപ്പൊന്നുല്ല അങ്ങനെ പ്രശ്നൊന്നുല്ല കളി കൂടിയിട്ടേന്നെ അല്ലാണ്ടൊന്നുല്ല
അഹ് ശരി ആ ഒരു ഓരോത് വരുമ്പോ ആഹ
ഉംമ്
എന്തിനാണ് ഇങ്ങനെ ചിണുങ്ങണ്
വെറുതെ ചിണുങ്ങ പാല് കൊടുത്തതാ വേശുന്നുട്ടുള്ള ചിണുങ്ങല്ലല്ല ഇന്നലത്തെ ഒറക്കോ ഇല്ലായി
ആ അവർക്കത് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാ
ഇല്ല കൊഴപ്പൊന്നില്ല
ഹേ ആഹ് ശരി അല്ല അല്ല കുട്ടികൾക്ക് പ വയറ് വേദനേ എന്തെങ്കിലും ചെറിയ വേദന വരുമ്പോഴേക്കും അവർക്കൊരു പൊറതികെടും ഭക്ഷണം കഴിക്കാൻ മണ്ടായൊക്കെക്കാരം അല്ലത് പാലുടിക്കാനും മടിയാണേക്കാരം
അഹ് ആ ഇന്നലക്കെ ഒരുമണി കഴിഞ്ഞിട്ടാ ഒറങ്ങിയുള്ളേ ഉം അവക്ക് പല്ല് വരണ്ട് തോന്നുന്നു അതിന്റെ ഒരു ഇതുണ്ട് ശ
ആ എന്നാ ആയിക്കോട്ടെട്ടാ മോന് വിളിക്കണ് ഇണ്ടാവും
ആഹ ആയിക്കോട്ടെന്നാ എന്നാ ശെരി
ആഹ